ഓ കേൾക്കുന്നുണ്ടോ?
ഓഹ്, കേക്ക്ണ്ട്.
പനിയാണെന്ന് തോന്ന്ന്നല്ലോ?
അഹ, അത് തുമ്മിയതാ.
അതേ എങ്ങനെണ്ട് മഴയെക്കെ ഉണ്ടോ?
ഉം ഓഹ്, ഇന്ന് രാവിലെ ഇപ്പല്ല്യട്ടോ ഇപ്പൊ വെയിലെറ്ക്ക്ന്ന്ണ്ട്.
ഇന്നലെക്കെ ഒണ്ടാരുന്നൊ മഴ?
ഏയ് ഇല്ല്യ ആഹ് ഇന്നലെ കൊറ
ആഹ് ആഹ് ആഹ് ആ പിന്നെ എന്തൊണ്ട് വിശേ ശേഷം
ഒക്കെ സുഖായി പോണ്
പിള്ളാരൊക്കെ സ്കൂളി പോയോ
പോയി ഇപ്പം പേപ്പർ ഇങ്ങനെ വായിക്യാണ്
എന്താ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ?
ഉം ഇല്ല്യാ കുക്കിംഗ് രാവിലത്തെ കഴിഞ്ഞിട്ടൊള്ളു യ്ക്ക് ചോറിനാടെ വെള്ളം വെച്ചു പോന്നാ
അതെ ഉം
ഇഞ്ഞി അലക്കാന്ണ്ട് തൊടക്കാന്ണ്ട് കുളിക്കാന്ണ്ട് പണി ഒര്പാട്ണ്ട് അയിൻ്റെ എടെകൂടെ ഒന്ന് പേപ്പർ വായിക്ക്യ വിചരിച്ചു ഇപ്പം പേപ്പറില് മറ്റേ ആ ലഹരിൻ്റെ ഭയങ്കര അതായിനല്ലോ പ്രശ്നം ആവ്ണ്ടല്ലോലെ
ഏത് മറ്റേ ലഹരിയുടെ തൂഫാന ആ ആണ് ആണ് ആണ് ഒരു വർഷാ
ഓരോ സ്കൂള് കേന്ദ്രീകരിച്ച് കുട്ടികളെ മയക്കിയിട്ക്കാന്നാ പറയുന്നത്
ആഹ നാന നമസ്- സ്കൂളിന്റെ അവിടാണ് പരിപാടി ഫുള്ള്
വിക്ക്ണ്ട്
പിന്നെ ചോദിച്ചിട്ട് എല്ലാരും. ഇടിക്ക്യാ
ആഹ് മക്കളെ വെച്ചിട്ടാണ് പിടിക്ക്ണേ മക്കൾക്കിപ്പറിയൂലല്ലോ എത്ര കാലായിപ്പത് അയിനൊരു അയിനൊരു മാറ്റം വന്നില്ല എത്രേ കാലായില്ലേ? ലഹരിയായിട്ട് നടക്ക്ണ് ഓരോരു കുട്ടികള് അതിൽ അകപ്പെട്ടു പോവാണല്ലോ?
പെട്ട് കഴിഞ്ഞാ പിന്നെ പാടല്ലേ?
അതന്നെ പിന്നെ അതീന്ന് രക്ഷപെടാൻ കഴിയൂല
ഭയങ്കര പാടാ ഉം
ഒരു സുഖാനുഭൂതി കിട്ടുന്ന ലഹരിയാണ്. അത് പിന്നേം പിന്നേം അവര് തേടി പോവാണല്ലോ ചെയ്യാ ഉം
അതിന് വേണ്ടിട്ട് എന്തും ചെയ്യും
പിന്നെ അവിടെ രക്ഷിതാക്കളും ഇല്ല വേറെ ആരുല്ലല്ലോ ആരെന്ത് പറഞ്ഞിട്ടും കാര്യല്ല.
പറയണ്ടേ
അതും ഈ ഫോ ഇതാണ് ഡിജിറ്റൽ ഈ ഫോണിൽ കൂടി തന്നെയാണല്ലോ അതും സംഭവിക്കണത് ലേ ഗ്രൂപ്പും കാര്യവും ആഹ് അതിനൊരു പോംവഴി ആരും കണ്ടെത്തുണൂല്ല ലേ അത് വേണ്ടെന്ന് വെക്കാനും കയ്യില്ലല്ലോ.
ക്കാന്ന് പർണാ അത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടൂല.
അതാണ് ആഹ് ആ ഇപ്പൊക്കെ പൈസേണല്ലോ ലേ
അതാണ് വലുത് എല്ലാർക്കും.
ഉം
പിടിച്ചാല് അല്ലെങ്കി പിന്നെ നിയമം കർശനാക്കണം
അതാണ് അതൂ ഇല്ലല്ലേ അല്ല ഓരോ രക്ഷിതാക്കളും മക്കളെ എത്ര കഷ്ട്ടപ്പെട്ട് ട്ട് ഓല വളർത്തി വല്തായി ക്കി ഓൽ ഇങ്ങനായി പോകറയുമ്പോ രക്ഷിതാക്കൾക്ക് സമാധാനം ഉണ്ടാവല്ലെ അതന്നെ ആ പുറത്തെക്ക് വിടാൻ വയ്യല്ലോ ഇ അങ്ങനകുമ്പോ മക്കൾ നമ്മള് വിചാരിക്കും സ്കൂൾ പോവാണ് സ്കൂളിൽന്ന് വെര്ണ്ട് ഏ നമ്മളെ മക്കൾ സുരക്ഷിതാണ്ന്നാണല്ലോ നമ്മള് വിചാരികിനെ
ഗെൾസോന്നും ഇല്ല, ബോയ്സോന്നും ഇല്ല.
അതോന്നുല്ല ഇപ്പം, ഉം, ഇപ്പം, ഗേൾസ് ബോയ്സിനെക്കാ ട്ടിം, കൂടുതല് ഗെൾസെന്നെയാണെന്നാ. ആ ഒരു സമയം ഒരു കൗമാരപ്രായത്തിലാണല്ലോ ഓൽക്കെന്തും ഞങ്ങളെന്തും ചെയ്യ. ഞങ്ങക്ക് എല്ലത്തിനും ആയിണ്ന്ന്ള്ളരു
പക്ഷെ ആ ഒരു ഇതങ്ങ്, കഴിഞ്, കഴിഞ്ഞാ, ആ ഒരു ഏയ്ജങ്ങ്, കഴിഞ്, കഴിഞ്ഞാ, പിന്നെ സെയിഫാണ്.
ആഹ്.
മ് എയിജിപ്പോ പോയാ, പോയി.
പോയി, അതന്നെ, അയിന്ന്, അത് രക്ഷ പെടണം. ആ ഒരു പത്തോമ്പത് വയസ്സ് വരെ ഞമ്മള് നമ്മളെ കൺട്രോളില്, പക്ഷെ നമ്മളെ കൺട്രോളില് ഞമ്മള് വി വിചാരിക്ക്യന്നല്ലാതെ ഓലെക്കിട്ടുണില്ലല്ലോ. തില്, ഓല്, ഓലതായ ഒരു ക ത്രല്ല ഓല്
ഉം. അതെ, അതെ.
അതിന് വല വീശി, നടക്കാണ് അവര്.
അല്ലെ നമ്മളെ കണ്ട്രോളെയ്തിരുന്നകൊള്ളാം.
അതെന്നെ. എന്താ ചെയ്യാ? ഞമ്മളെ കുട്ട്യോളോക്കെ രക്ഷപ്പെട്ട് കിട്ടിയാ കി ട്ടിയന്ന് വിചാരിക്ക്യ.
ഇപ്പം നമ്മളങ്ങനെ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. ല്ല, ഉം, ഒന്നും അങ്ങന പറയാൻ പറ്റത്തില്ല. നിമിഷ നേരം കൊണ്ടാണ് ഇവര്ചെയ്ഞ്ചാവ്ന്നെ.
അയിന് ഞമ്മളന്നെ ഞമ്മള വാക്കിലെന്തെങ്കിലും ഒരു ഗൗരവം വന്നാ ഓര് പോയി.
പായ, പോയി, പോയി, ആ ഉം.
പിന്നെ ഒന്നും പറയാൻ വയ്യാ തല്ലാൻ വയ്യ ചീത്ത പറയാൻ വയ്യാ എന്താണ് നമ്മുക്കൊക്കെ തല്ല് കിട്ടിയ പോലെ പകുതി അവൾക്ക് കിട്ടണില്ല എന്നാൽ ഓൾക്ക് ഓരോ നിയമം ഉണ്ടെന്നും പറഞ്ഞ് ഓല് നമ്മളെ കൊണ്ടങ്ങട്ട് വ യാ
അല്ല നമ്മള് അടി കൊണ്ടാലും കൊണ്ട് അവിടെ പോയിരുന്ന് തീർന്ന് ഇപ്പ ഇപ്പോഴത്തെ പിള്ളേരെ അടി ച്ചാല്
ഒന്നും പറ്റൂല അടിക്കാനും വയ്യ അടിക്ക വേണ്ടിയില്ലേ ഇനി ഒന്ന് കണ്ടെത്തിയാ മതി ആ അറിയാൻ കഴിയില്ല അത് തന്നേ അതൊക്കെ ഇതാണ് നന്നാവുമ്പോ ത് ലഹരിയാണ് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോര് ഫോണൊര് ലഹരിയാണല്ലോ
ഫോ പിന്നെ ഫോൺ അതെ ഗെയിം കൂടെ. കളിക്കാൻ തുടങ്ങിയ പിന്നെ തീർന്ന്. ഗെയിം കളിക്കാൻ തുടങ്ങിയ പിന്നെ കിട്ടത്തില്ല. അതിന് അങ്ങ് അഡിറ്റ് ആയിപ്പോവും.
ഉം അത് വ്യാപിച്ച വരുണ്ടെന്ന് പ പറയണ ലഹരിൻ്റെ തന്നെ. ഡിജിറ്റൽ ജീവിതവും അല്ലെ.
ആണണണ് എന്ത്‌ ചെയ്യാനാ. പിന്നെ വേറെ എന്തുണ്ട്.
വേറെന്താ പേപ്പർ നോക്കിയാലേ വാർത്തകൾ തന്നെയുള്ളൂ.
അതെ അതെ ഓരോ ദിവ സം
ഓ അതന്നെ ഓരോ ദിവസം കൊടുക്കാന്തെലും വാർ ത്ത ഞാൻ അലോയിക്കല് ഓരോ ദിവസം കൊടുക്കാനുള്ള വാർ ത്തകളെ
അതയും ശ്രദ്ധേയമായവ-
അത ആഹ് എല്ല ഒ- എന്നും കിട്ടണണ്ടല്ലോ അവൽ ക്ക് കൊടു ക്കാന് ഇന്നത്തെ അല്ലെല്ലപ്പ നാളെള്ളെ നാളെ നാളത്ത വേറെ തന്നെയാണല്ലോ. ആഹ് അതന്നെ.
ഉം
വേറെന്താ പണിയൊക്കെ കഴിഞ്ഞോ.
പണീനി ഒണ്ട് നീ ഒണ്ട് രാവി ലെ രാവിലത്തെ പണി കഴിഞ്ഞതേ ഒള്ളു സ്കൂളില് വിട്ടിട്ട് ഇനി ബാക്കി പണി കിടക്കുവ.
ആഹ്
പിന്നെ കൊറച്ച് സ്ഥലത്തൊക്കെ പോണം. ച്ച് കാര്യങ്ങളൊക്കെ ഒ
ആഹ്
ഉം കൃഷിയൊക്കെ ഒണ്ടോ?
ഉം ഇല്ല ഇപ്പൊ മഴ ആയതൊണ്ടൊക്കെ ഒരു സുഖല്ല്യ കൃഷിക്കൊന്നും മഞ്ഞളൊക്കെ ഞാൻ കുഴിച്ചിട്ടീനി പക്ഷെ അതൊന്ന് ശരിയായ രീതില് അങ്ങട്ട് വളർച്ച പോരാ. മഴ പെയ്തിട്ടായ്ക്കും രാ
ആഹ്
കളിയൊക്കെ കാണലുണ്ടോ.
ഫുട്ബോളോ?
ഏഹ്
ഫുട്ബോള് കളിയാണോ
താല്പര്യണ്ടോ?
എതാ ഫുട്ബോളോ.
ആഹ് ക കളികള് എന്താ വേന്തെങ്കിലും കളികൾ താല്പര്യംണ്ടോ?
ഓ ഞാൻ വിചാരിച്ച് ഇപ്പ ലോകകപ്പ് നടക്കുവല്ലേ. ഫുട്ബോൾ കാണുന്നുണ്ടോന്ന് ചോയ് കല്യാണത്തിന് മുമ്പ് കാണുവാരുന്നു കല്യാണം കഴിഞ്ഞ് ഓക്കെ എല്ലാം കണക്കായി പോയി. സമയല്ലല്ലോ വർക്ക് പ്രത്യേകി ച്ച് ഒന്നും ചെയ്യുന്നില്ല.
ആ വീട്ടു തന്നെയാണല്ലേ
എടുത്ത
ആ
വീട്ടിലെ വർക്ക് ചെയ്യുന്നു
എന്താ അടിക്കല് എന്തണ്ടോ തുന്നല് തയ്യല്
തയ്യലും അതും കല്യാണത്തിന് മുൻപ് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പം അതും
ഏ ഒക്കെ ബ്ലോക്ക് ആയി കെടക്കൂല്ലേ
ആതന ആ ഒന്നുംനടക്കത്തില്ല
ആ അത് ശരിയാ
ആ
എന്താ ഓപ്പറേഷൻ എന്താ ഉണ്ടായിനോ
ആ മറ്റേ ഡെലിവറി വന്നതായിരുന്നു പ്രശ്നമായിരുന്നു അല്ല അതിന് മുന്നിലേ ചെറിയത് ഉണ്ടായിരുന്ന് ന ഉന്നായിരുന്നു ഉ
ആ
അപ്പൊ ഇതും കൂടായപ്പോ പിന്നെ സുഖം
കൂടിലേ?
ഒറ്റതിപ്പ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാനും ആ ആഹ ബുദ്ധിമുട്ട് ആഹ ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. ആഹ
ഇപ്പൊ നിങ്ങളെ ഉങ്ങളെ പണികളൊക്കെ അപ്പ നിങ്ങളന്നെ എടുക്കും വേണ്ടേ?
നമ്മുടെ പണികളൊക്കെ ചെയ്യാം. അ ഒറ്റയടിക്കിരുന്നള്ള പരിപാടി
പെട്ടെന്ന് തീർക്കാൻ കഴൂല. കുറ്റ സമയം വേണല്ലോ എല്ലാത്തിനും.
അതെ അതെ ഒറ്റയടിക്ക് പണിയിട്ടും വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ആഹ അപ്പൊ ഈ കുമ്പിട്ട് നീരുമ്പളൊക്കെ അധികം ഇത്ണ്ടാവൂലേ?
ഏതാ?
കുമ്പിട്ടേ കുമ്പിട്ട് പണിയെടുക്കുമ്പോളൊക്കെ
കുമ്പിട്ട് ആഹ ഉണ്ടായിരുന്നുണ്ട് ഉണ്ട്ുണ്ട് ഉണ്ട്ണ്ട് പട
എല്ലാ പ്രസവും ഓപ്പറേഷൻ തന്നെയായിന്
എല്ല ഇല്ല നമ്മുക്ക് ഒന്നേ ഉള്ളൂ
ഏ ഒരാളേ ഉള്ളു ആഏ
ഉ
അല്ലഓ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒക്ക ഓപ്പറേഷന
എല്ലാ ഓപ്പറേഷനും ഇരിക്കും ഉ
താ മോള് സ്കൂള് ചേർത്തിയോ മോളോ മോന ആരാ
ഓന സ്കൂളിൽ പോയി പിതിില
എത്രല്ലാ പടിക്കണേ
ആള ഇപ്പ ഫസ്ില്
ആഹ
അപ്പൊ ഓക്കെ ഇങ്കിയ
ആഹ
ഓക്കെ ശരി